ഹലോ
ആ കേൾക്കല്ലേ?
ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ആ എന്തൊക്കെയുണ്ട് വിശേഷം?
എന്താ നലാവിശേഷം എന്താഅവിടുത്തെ വിശേഷം
നല്ല വിശേഷാണ് സുഖാണ് ഉം ചായ ചായ കുടിച്ചിട്ടില്ല ചായയൊക്കെ റെഡിയാക്കിണ്. മക്കളൊക്കെ എണിറ്റ് കുടിക്കാനുണ്ട്. ഉം ഉം അപ്പോ ഇല്ല മദ്രസയിൽ പോണില്ല. മദ്ര കഴിഞ്ഞണ് സ്കൂള് പോണ മക്കളെ ഉള്ളു അപ്പൊ പിന്നെ കൊറച്ച് വൈകി മക്കള് വൈകി എണിക്കുള്ളു കുറച്ച്. ഉം പിന്നെ സ്കൂളൊക്കെപിന്നെഇവിടെ അടുത്ത് തന്നെയാ. നോക്കിയാൽ കാണാം. അപ്പൊ പിന്നെ ഹു ഹു ഒരുടൈം. ടൈംകണക്കാക്കിയാ
ഉം ഉം
ഇന്ന് നൂൽപുട്ടും കടലക്ക അറിയണെ
കടലക്കറില്ലേ ആ. നിങ്ങളുടെ നൂൽപുട്ട് എങ്ങനെ എങ്ങനെ നമ്മൾ വെള്ളംവെച്ചു അങ്ങനെ ചെയ്യാ പത്തിരിക്ക്
ഇല്ല ഇല്ല അങ്ങനെ വാട്ടൂല ഞാന് പിന്നെ തെളച്ച വെള്ളം ഇതിക്ക് ഒയിക്കും പൊടീക്ക ഒരു പാത്ര ത്തിലേക്ക് പൊടീള്ള പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ എളക്കേലെ അങ്ങനെ ആകുമ്പോ പിന്നെ നല്ല സോ മൂട്ടാവും വയ്ക്കാനും നമ്മക്ക് ഇനി കറക്കാന ക്കെ സുഖാ ണ് മറ്റേ നമ്മള് വാട്ടുമ്മ ഭയങ്കര ടൈറ്റ് വരും
ഭയങ്കര ടൈറ്റ് വരും ആഹ് അത് ശരിയാണ് പീച്ചാനക്കെല്ലേ ഉം
പിന്നെ ഏത് ആയാലും നമുക്ക് എങ്ങനെയത് ചെയ്യാം മംഹും നമ്മള ആ വാട്ടല് ശരിയാവാഞ്ഞാലേ നമ്മക്ക് ആകെ റിസ്ക് നമ്മള് ബുദ്ധിമുട്ടാവും മം
നല്ല ലൂസ തുപോലെ ആവണല്ലോ ചെറുതായിട്ട് ഒരു ലൂസ് വേണം ചൂടുവെള്ളം നമ്മള് ഇതാക്കേണെങ്കിൽ നമക്ക് കുഴപ്പമില്ല അപ്പ നമക്ക് പീ മറ്റേത് വാ ട്ടീ
ഉം ആ കൈ നമ്മള് തന്നെ കൊയഞ്ഞു പോകും പിന്നെ നൂൽപുട്ട് ഉണ്ടാക്കാനുള്ള ഒരു താല്പര്യം തന്നെ എണ്ടാവൂല്ല നമ്മക്ക്
ആ എണ്ടാവൂല അതെ ഞങ്ങള് അങ്ങനെ ആരോ പറഞ്ഞിട്ട് ഞങ്ങള് അങ്ങനെ ഒരു വട്ടം അന്നിട്ട് പിന്ന ഞങ്ങള് വള്ളം കൂട്ടിയോ വള്ളം കൂട്ടി ട്ടി ലൂസാക്കി കുടുന്ന് പിന്നെ അങ്ങനെ പീച്ചലോടെത്തി
ഫസ് ആ ആ ആ കിട്ടാ അതെ അതെ അതെ ഫസ്തിലൊക്കെ ഞാൻ ഇതേ മാതിരി അന്നേന് പിന്നെ എനിക്ക് ഇണ്ടാക്കാൻ മടീന് പിന്നെ ഒരാള് പറഞ്ഞു അങ്ങനെ
ആ ചൂടുവെള്ളം തള
തെളച്ച വെള്ളം ഒഴിച്ച് ഉം തെളച്ച വെള്ളം ഒഴിച്ചാ മതി അത് പിന്നെ നൈസ് ചിന്തൂടെ ആയ ചില്ലൂടെ ആയ നല്ല നൈസ് ആയി വരും ആ അതെ അച്ച് നൈസായിട്ടുള്ള പിന്നെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് ഗ്രീൻ പീസ് ഗ്രീൻ പീസ് അങ്ങനെ തേങ്ങ അരച്ചിട്ടല് കുറുമ പോലക്കെ ആക്കിയാല്ലേ രസാണല്ലോപ്പ നല്ല കോമ്പിനേഷൻ ആണല്ലോ ഉം ഉം ഉം അങ്ങനെ പിന്നെ കടലക്കറി പിന്നെ എല്ലാർക്കും ഇഷ്ടാ മം മം
ഉം ഞങ്ങള് നൂൽപുട്ട് ഉണ്ടാക്കാറ്ണ്ട് ഇന്ന് ദോശേണ് ഇന്ന് ദോശേം ചെറുപയറ് കറീം ഉം ചെറുപയറ് ഉള്ളി ഇല്ല ഇല്ല തേങ്ങ ഞങ്ങള് നൂൽപ്പുട്ട് ഉണ്ടാക്കുമ്പോ തേങ്ങ ആക്കും ഇങ്ങട് തൂന്നിപ്പോവും ഇത് നമ്മള് ന്താണ് ഉള്ളീം തക് ഏഹ് ഒരു തക്കാളി ഇടും വല്യേ തക്കാളി ആ വല്യേ തക്കാളി ഇടൂലാ അത് ഇതില ഇടട്ടോ ന്താണ് ഇതൊക്കെ ക്കുമ്പണ്ടാക്കും കടല വെക്കുമ്പോക്കെയാണ് തക്കാളി ഇടല് ഒരു ചെറ്യാ തക്കാളി ഇടും പിന്നെ ഇതില് നമ്മള് പച്ച മൊളക് കീറീടാ ലേസം മഞ്ഞപ്പൊടി ഇ ടാ നിട്ട് താളി ച്ചു
അതെ അതെ ആ ആ ഉം ആ ആ ആ അപ്പൊ ഒന്നും കൂടി കറി മുറ്റ് ഇണ്ടാവും ചെയ്യും നല്ലൊരു ഇത്ണ്ടാവും രസോം ഇണ്ടാവും ആ കുറുക്ക് ഇണ്ടാവും ടൈറ്റിട്ടും അതെ അതെ ഉം പിന്നെ അതേമാതിരി ഗ്രീൻപീസ് ങ്ങള് ഉം ഉം ആ അതനെ അത്പ്പൊ ഞമ്മള് രാത്രി കിടക്കുമ്പന്നെ ആലോക്കല്ലേ കിടക്കണ ഇപ്പ രാവിലെ എന്താ രാവിലെ എന്താന്ന് അതെന്നെ അത്പ്പോ ഉം അത്പ്പോ ഒരുവിധം ഉം ഉം പെണ്ണുങ്ങളെ അവസ്ഥ അങ്ങനെന്നെനാണ് അതെന്നെ നി ഇപ്പൊ ഉ ച്ചക്കായ ഞ്ഞിപ്പ ന്താ ഇണ്ടാക്കന്ന്ള്ള ചിന്ത കറി ഉം മീ മീൻകാരൊക്കെ വരോ തേ അയേനെ മീ മീൻകാരൊക്കെ വരോന്നോയിക്ക
ആ മീകാരൻ വരും ല്ല നെങ്ങക്കല്ലെങ്ങി തലേസ് അം കൊടന്ന്
ആ ആ ശരി ഉം അങ്ങനെ ആവുമ്പോ പിന്നെ സുഖാണ് ണ്ടാ
ഇപ്പൊ ഈ മഴെക്കെ ആയ ഞങ്ങള് വിടുന്ന് റോഡ ക്കും വീഴും കുഴി അപ്പൊ അത് കാരണം വണ്ടിഓള് ലോഡാക്കി എറങ്ങുമ്പോ ബുദ്ധിമുട്ടാണ് ഉം ഉം ഉം അപ്പൊ ഞങ്ങളവടെ സെൻട്രെല് പോയി വേടിചേ
ആ ആ ആ ആ പിന്നെ മക്കൾക്ക് സ്കൂളൊക്കവടടുത്തേക്കുല്ലേ ത്താണോ
എല്ലാ ബസ്സിന് പോണം രണ്ടാളും ബസ്സിന് പോണം ഉം ബസ്സിന് ന്ന് പറഞ്ഞ സ്കൂൾ ബസ്സുണ്ട് സ്കൂൾ ബസ് വരും ഉം ഉം അവിട് ഇവിട്ന്ന് കൊറച്ചങ്ങട്ട് നടക്കണട്ടോ മേ റോട്ടിന്ന് നടക്കണം ദ് മ്മളെ പിന്നെ ഉള്ളേരിയ കാരണം ഒന്നും ബസ്സിങ്ങട്ടൊന്നും കേറൂല ഉം ഒരാള് ഒരാള് എൽ പി ല് ഒരാള് യൂ എന്താണ് ഹൈസ് സ്കൂൾ വഹിക്കണോ ആ ഞങ്ങള ഇവിടെ യു പി സ്കൂൾ ഉണ്ട് ആ അപ്പ അതുവരെ ഇപ്പോ എന്താണ് രണ്ടാമത്തെ തളിപ്പിൽ പീക്കായിക്കണു അഞ്ചാം ക്ലാസ് ആഴിക്ക്ണു അപ്പൊ പിന്നെ കൊറച്ച് അങ്ങോട് പോണം. ആ ചോറ് ഒരാള് മേടിക്കും എട്ടാം ക്ലാസ് വരെ കിട്ടും. കിട്ടൂല ചോറ് സ്കൂള് ഗവർമെന്റ് സ്കൂളാണ് അപ്പൊ ചോറ് കിട്ടൂല്ലോ ഒരാള് ഇപ്പോ വല്യാള് പത്താംക്ലാസ് എത്തിക്കണു അപ്പോ ഓൾക്ക് ചോറ് കിട്ടും. പ്പകൊണ്ടവും രാവില എങ്ങനായാലും കൊണ്ടവും. സമയം ഉച്ചവരണ്ട്. ആ. ആ അതേ എന്താണ്ട്‌ ഷ്‌ ആ
ഒരുവിധം നല്ല യൂണിഫോമൊക്കെ ഒന്നങ്ങട് ഒണങ്ങി കിട്ടി ഇന്നലേയ് വെയില് കൊണ്ടൊന്നൊണങ്ങുമ്പോ നമ്മക്ക് വെയില് കൊണ്ട് ഒണങ്ങുമ്പോമ്മക്ക് റാഹത്താണല്ലോ അതന്നെ. ആ ആ അതന്നെ.
ചുട്ടും വെയില് കൊള്ളാതെ
ആ അതേ അതേ ആ ആ സ്മെല്ല് വരും അതന്നെ പിന്നെ ചെലപ്പാ അയൺ ചെയ്യണേ ഈ കറണ്ടുണ്ടാവു ഈ മയേക്കാവുമ്പളേ ഒരു
ന്നാൽ തന്നെ ഇപ്പോ ഈ മിഷ്യേനൊക്കെ ഇണ്ടാവോണ്ട് കൊറെ സുഖാട്ടോ. എങ്ങനെ പിഴിഞ്ഞ് ഒണക്കിയാലും ഞമ്മക്ക് ഒണങ്ങൂല. ഇത് അതിലണ്ട് തിരുമ്പിയില്ലെങ്കിലും ഞാൻ എന്ത് കാട്ടും അതിലിട്ടിട്ട് ഒന്ന് കറക്കും. ഒണക്കാൻ വേ ആ ന്ന പിന്നെ ങ്ങള് വൈന്നേര
പിന്നെ നമ്മക്ക് ആ അതെയതെ. യൂണിഫോം അലക്കണങ്കിലേ ഉം യൂണിഫോം അലക്ക്ണേ നമ
കല്ലന്നെ വേണം. ഞങ്ങള് അതിന്നാല് ഞാന് എന്താണ് ഇതിനേള്ളൂ ഒ ക്കാ മാത്രേ അതിലിടോള്ളൂ. മറ്റൊക്കെ ഇരുമ്പല് ഞാന് കല്ലുമ്മത്തനെ തിരുമ്പ ഫുള്ള് അങ്ങനെയാക്കീട്ട് ഞമ്മള്ത് ഞമ്മള തടിയൊന്നാളകൊക്കേം വേം
ഉമ്മ് അതെ അതേ അതെ. ശെരിയാണ്. രാവിലെ ഇപ്പ ഞമ്മൾ ആ എല്ലാ സുഖങ്ങളൊക്കെന്നെയാണ്. അതന്നെ ആ അതെയതെ പൊതുവെ ഇങ്ങനെ വെയ്യ ഉം അത് മിഷ്യേനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടേ എല്ലാരും അങ്ങ്ട് അടിമായി. പിന്നെ അങ്ങട്ട് ഇങ്ങനത്തെ പണിയൊന്നും എടുക്കൂല അതാണ്. ഉം ഉം ഉം കൊറെയൊക്കെ നമ്മുടെ ശരീരത്തിനല്ലത് അങ്ങനന്നേ അലക്കലും അടിച്ചലും
ആ തൊടക്കല് അങ്ങനെയൊക്കെ എപ്പഴും ചെയ്യും അതൊന്നും ചെയ്യാത്തതല്ല ഞാൻ പറയണത് ടൈല് ഇടാന്ന്മും പൊതപ്പ് വിരിപ്പ് അങ്ങനൊക്കെ ഓക്കെ
ആ അതന്നെ പിന്നെ പിന്നെങ്ങള് ഇത് ചെയ്യണ്ടോ? യോഗ ചെയ്യേണ്ടോ? എന്ത്? ആ അത് നല്ലതാണ് ചെയ്യണ് ആ അതേ രാവിലെ രാവിലെ ചെലേ വൈകുന്നേരോ എപ്പഴാ ചെയ്യല്? ഞാൻ രാവിലെന്നെ. ഉം ഉം ഉം ഉം ആ ഉം ഉം ഉം ഉം ഉം ഉം അത് ചെയ്യലാ നല്ല അതാണ്
ഉം ശരി ന്നു നടക്കാൻ പോയിരുന്നു ട്ടോ നടക്കാൻ പോയിന്നു ഞങ്ങള് കൊറച്ച് ആ നടക്കാൻ പോയിര് പിന്നെ അയിന്റെ എടേല് പ്പോ ഈ മഴിം പിന്നെ കള്ളന്മാരെ ശല്യക്
ആ അഅ് ശരി ആ നല്ല സുഖാണ് നമുക്ക് എല്ലാ
ആ എന്തിനും അതെ പിന്നെ പോയി വന്ന് കഴിഞ്ഞാ നമ്മുക്ക് എല്ലേനൊരു താല്പര്യം തന്നേണ് ഇത് വയ്യ അത് നമുക്ക് തടിയേറ്റ് വയ്യാച്ച്ട്ട് നമ്മൾ മടിച്ച് നി
അതും ആണ് പിന്നെ ഇങ്ങനെ ഒരു ഒറക്കൂക്ക്യോണ്ടുവാണ് ഔങ്ങ് ഒറങ്ങാൻ തോന്നും ആ ഒരു മന്ദപ്പാണ്. ഉം അങ്ങനെ അവിടുന്ന് നടക്കാൻ ആൾക്ക ആര്ണ്ടോ അയൽവാസി
ആ ഇണ്ട് ഇണ്ട് അൽവാസ്യോളും ഞങ്ങൾ മൂത്തച്ഛിയോളൊക്കെ ഇണ്ടാവല്ണ്ട് ഉം അങ്ങനെ കൊണ്ടോ ആ അതെ അതെ ഇപ്പ എങ്ങനാലും മഴക്കാലം കെയ്യ വെരും
ആ അതെ ആ അതെ അതെ ചെയ്യല് ഫോണില് നോക്കി ചെയ്യലാ അല്ലെങ്കില്
ഉ അല്ലെ ഞ ഞാന് ഞമുക്ക് ഇതാണ് ഈ ഇതിന്റെ പ്രശ്ന ഇണ്ടായിര്ന്ന് ക്ക് ഉം ആണ് ഈ ഇതിൻ്റെ കൃത്യ മൻസസ് കൃത്യാവാ ത്തെയ്ന്റെ കേടുണ്ടായ്ന്നു അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടറ് ഓരോ എക്സസൈസ് പറഞ്ഞന്നീന്നു. ആ അപ്പൊ അഅ് ചീതാ മതീന്നാ ശരിയാവും പറഞ്ഞു അപ്പ അയിനൻച്ച അത് ചീ അഅ് പറഞ്ഞത് മമുക്ക് അഅ് മനസ്സിലാക്കി തരാ അഅ് വെച്ച്ങ്ങാണ്ട് ഇരുന്ന് കാട്ടൊന്നുല്ല്യ ഫോണ് ഓൺ ആക്കി വെച്ചിട്ട് ചിയ്യൂ ലെ നമുക്ക് ചിയ്യണ്ട രൂപങ്ങള ഓല അ ഒന്ന് പറഞ്ഞേരൊ
ആ ആ അതെ അതെ സ്റ്റെപ്പുകള് ഉം ഉം ചെയ്തപ്പോ ഇന്നിട്ട് മാറ്റം തോന്നിയോ ഇണ്ട് ലേ ആ അതെ
ഓരോന്നിനും ഓരോന്ന് ച്
ആഹ് അവ്ടെ അതെ അതെ ആ അതന്നെ അതന്നെ അതന്നെ പിന്നെതങ്ങനെ അടുപ്പിച്ച് ചെയ്യും വാണം നമ്മള് അയിൻ്റെ ഇടയിൽ മടി കുടുങ്ങും ചിച്ചര്ത് അതാണ് ആ അതെ അതെ അതെ എന്താ ഞമ്മള് ചെയ്യാണെങ്കി ഒ നിരന്തരം ചെയ്യണം തുടർന്ന് പോണം ഏതാനും ഇല്ല ചോറായിട്ടില്ല ചായ ചായ പണി കഴിഞ്ഞിട്ടൊള്ളു ഇന്- ചോറ് ഇണ്ടാക്കണം പിന്നെ വേറെ ഡ്രസ്സുകൾ അയേൺ ചെയ്യരും അങ്ങനെയൊക്കെ ഓരോ പണില്ലേ ഇനി ആ പോകുമ്പോത്തിന് ഓരോ ഓരോ കാര്യങ്ങൾ റെഡി ആക്കലും പിന്നെ അതിന്റെ എടയില് ഉം രണ്ടാളാ ഉം പിന്നെ എടയില് അലക്കാന്ളളതൊക്കെ സോപ്പും പൊടി ഇട്ടേച്ച് അങ്ങനൊക്കെ ഓരോരോ കാര്യങ്ങള് ചെയ്ത് ഇങ്ങനെ വര്യാണ് നേരം വൈക്ണത് ആ പിന്നെ ആ രാവിലെ ഒരു തെര ക്കാ പിന്നെ ചോറ് കഴിക്കാ ഓര് ഇങ്ങട്ടന്നെ വര്ലാ കാരണം ഇങ്ങ പോകാ നല്ല സുഖാണ് രാ രണ്ടിൻറ്റ് മൂന്നിൻറ്റ് മതി ആ അതാണ് ആ അതെ അടുത്താണ് പിന്നെ ഒരാള് പത്താം ക്ലാസ്സിലാണ് ഒരാള് എട്ടാം ക്ലാസ്സിലാണ് ഉം ഉം അപ്പോം ആ ഒക്ക ടുത്തന്നെ ഇവടെ അഞ്ചുമുതല് പത്ത് വരെ ണ്ട് ഉം ന്ന് മുതല് നാല് വരെ അതും ഇബടെടു ത്തനെയാണ് ഒക്കെ ഒണ്ട് എല്ലോം നമുക്ക് സ്കൂ സൗകര്യങ്ങളൊക്കെ അടുത്ത് തന്നെണ് ഉം അ അങ്ങാടിയും കടേ പോവാനൊക്കെ എല്ലാതും അടുത്ത തന്നെയാണ് അതാണ് അപ്പ ഞമ്മുക്ക് വാണ്ടിയത്
ഉം പിന്നെ വെള്ളൊക്കെ എന്താണ് പാട്
ഞാ വെള്ളണ്ട് വെള്ളം വറ്റാത്ത വെള്ളണ്ട് നമ്മള് കിണർന്ന് മൂന്നാല് വീട്ടുകാര് വെള്ളെടുക്ക്ണ്ട് മോട്ടർ വെച്ചേന് ഉം ഉം ഉം അതിനപ്പ ഞമ്മാക്കൊരു റാഹത്താണല്ലോ ഏയ് അതെ അത തന്നെ നമ്മളോട് കഴിയണതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക അതന്നെ വെള്ളമില്ലാത്തെ ആരും എടങ്ങാറാവര്ത് പിന്നെ ഈ പ്രാവശ്യം നല്ല ചൂട് തന്നെയല്ലേ വേനലൊന്നും
അല്ലാതെ ഞങ്ങക്കും ലാസ്റ്റ് എത്തുമ്പോ ഞങ്ങക്കും വെള്ളം അടിയാകും ട്ടാ ന്നാലും ഞങ്ങള് ഒരു മുത്തച്ചാന്റെ വീട്ടേര് ഒര് ഇത് ഞങ്ങക്ക് പിന്നെ ലൈൻ വെള്ള ട്ടോ അത്കൊണ്ട് പിന്നെ കുടിവെള്ളത്തിന് മാത്രം മതിയല്ലോ
ആ അതെ അതെ അതെ അതെ ഉം ഏതാലും പിന്നെ ഈ പ്രാവശ്യം നല്ല ചൂട് ഉം അതെ അതെ
ഏഴ് മണീക്ക് ഒക്കെ ആവുമ്പോ വെള്ളം വരും പിന്നെ ഒരു പത്ത് മണി വരെണ്ടാവും
ആ അതെ അതെ ഉം ഉം ഇന്നായി ക്കോട്ടേട്ടോ ഇന്നാ ശെ ശെരിട്ടോ ഉം ഇന്നാ പിന്നെ വിളിക്കാം ഓക്കേ ഇന്നാ